ക്ക് എന്തെറ്റി സൗണ്ട് ഒക്കെ വല്ലാതിരിക്കുന്ന പനിയാണോ
സൗണ്ട് അതാണ് സൗണ്ടല്ലാത്തത്
അത് ശരി അതോ ഇനി ആരെങ്കിലും കേയറി പിടിച്ചണോ
തൊണ്ടവേദന പനി ജലദോഷ മഴ നനഞ്ഞതിന്റെ ആവും ആവിയൊക്കെ പിടിച്ചു ആവി പിടിച്ചു തൊണ്ടവേദനയുണ്ടാരുന്നു ഇപ്പൊ വേദനയില്ല
ഉം ശരി നല്ല സൗണ്ട് വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ടല്ലോ
ആ സൗണ്ട് നല്ലോണം മാറി സൗണ്ട് ഇല്ലായിരുന്നു ഇപ്പ പിന്നിം ഈ സൗണ്ട് വന്നതാ
അത് ശെരി ഞാൻ വിയാച്ച് ഇനി വേറെങ്കിലും ങ്ങേരി തൊണ്ടക്ക് പിടിച്ചയാന്ന്
ആരും അങ്ങനെ ആരും കേറി പിടിക്കില്ല
ഓ അത് ശെരി അത്ര കോൺഫിഡൻസ്
പിന്നല്ലാതെ
ഉം
ഇന്ന് നിങ്ങളെ കൂട്ടുകാരിയുടെ ഏതാണ്ട് പുസ്തക പ്രകാശനം ഒക്കെ ആയിരുന്നു പോയാരുന്നോ എവിടെ വെച്ച് ആഹ്
നലമ്പനെ ആ ഗാന്ധി ഭവനിൽ വെച്ചിട്ട് പോയില്ല
ഉം കവികളെക്കെ വരുന്നുണ്ട്
ആ കവികളും അല്ലാ അങ്ങനെ ഒരുപാട് പ്രമുഖരൊക്കെ ഉണ്ടാര്ന്നു ആ പ്രമുഖരൊക്കെ ഉണ്ടായിര്ന്നു കൊറേ
അത് ശരി ദിപ്തി സ്റ്റാറ്റസ്സ് സ്റ്റാറ്റസ്സ് ഇട്ടിരിക്ക്ന്നെ കണ്ടായിര്ന്നു
അത് ശരി ശരി ഓ സ്റ്റാറ്റസ് നോക്കാത്തവരൊക്കെ ഇപ്പൊ സ്റ്റാറ്റസ് നോ
ഇന്ന് എനിക്ക് പൈസയച്ചന്ന് അന്നേരം നോക്കിയതാ ഒരു കൊച്ചിനെ എടുത്തോണ്ടിരിക്ക്ന്ന ഫോ കേട്ടോ ഡി പി കണ്ടുകൊണ്ട് നോക്കിയത് കൊട്ടിയപ്പൻ സ്റ്റാറ്റസാ വന്നേ
ഓ അത് ശരി മ് മ്. കൊച്ചുമോ അമ്മൂമ്മ ദിപ് കൊച്ചുമോളാ
ആ അതന്നെ മോള കൊച്ച് അത് തന്നെ ആ അങ്ങനെ
ആ ആ ഗ്രൂപ്പിലുണ്ട് ശ്രീപ്രിയ ആ ഗ്രൂപ്പിലുണ്ട്
ഉം ഇവർക്ക് പെരും എവിടെങ്ങണ്ടൊക്കെ ഒരു കടയൊക്കെ ഇല്ലായിര്ന്നോ
നേരത്തെ ഉണ്ടായിര്ന്ന് ഉം ഇപ്പൊ ഇല്ല പണ്ട് അ നമ്മടെ അവിടക്കെള്ളവരെല്ലാവരും അവരെ വീട്ടിലായിര് ന്ന് തയ്ക്കാനൊക്കെ കൊടുക്കുന്നത് അവരടെ അമ്മയ്ക്ക് തയ്യലൊക്കെ ഉണ്ടായിര്ന്ന്.
ആന്നോ
ഉം നമ്മുടെ അനിൽകുമാറിന്റെ ഗോപികേടെ ഒക്കെ ബന്ധുവാ
അത് ശരി ആ അവിടെ ആ ഭാഗത്താണോ വീ
അതിന്റെ തൊട്ടപ്പറത്ത് അനിൽ കുമാറിന്റെ വീട്ന്റെ എസ്‌റ്റ് ഓപ്പോസിറ്റ്
അത് ശരിയാ
ആ അതിന് എന്നെ അത്ര അ അറിയത്തില്ല അ കണ്ട് പരിചയം ഉണ്ട് എന്ന്.
നമ്മടെ കൂടെ ഏഴ് വരെ പഠിച്ചെങ്കിലും ബി ഡിവിഷൻ ആയിര്ന്ന്. ചേച്ചി താമസിക്ക്ന്ന നമ്മടെ ശങ്കർ സ്കൂളിന്റെ താഴൊയായിട്ടാ ഏ ആ ദൂരെയങ്ങണ്ടാ കെട്ടിച്ച അവിടെവിടെവിടെ വീട് മേടികുയോ വസ്തു വേടിക്കയോ ആണ്ട് വീട് വെച്ച് അവിടെയാ താമസിക്കുന്നത്
അത് ശരി പിന്നെ എന്തുണ്ട് വിശേഷം
മഴയായിരുന്നു ഞങ്ങക്ക് കറന്റ് ഇല്ലായിര്ന്ന് ആറ് മണിക്ക് പോയതാ എന്നിട്ട് ഏഴര എട്ട് മണിയൊക്കെ ആയപ്പോ ജസ്റ്റ് ഒന്ന് വന്നിട്ട് പിന്നെയങ്ങ് പോയി ഞങ്ങൾ എല്ലാരും കി കിടന്നു കറണ്ട് ഇല്ലാത്ത കറണ്ട് വരുല്ലോ എന്ന ചിന്തയിലാ. അത്കൊണ്ട് എല്ലാരും കിടക്കകയും ചെയ്തു അപ്പം കാണാ കറണ്ട് വന്നു
താ ഫുഡൊക്കെ നേരത്തെ കഴിച്ചോ
ഫുഡൊക്കെ ഞങ്ങളേഴരയാവുമ്പോഴേ കഴിക്കും കഴിച്ച് ഒരു രണ്ട്‌ മൂന്ന് മണിക്കൂറ് റെസ് റ്റെടുക്കണ്ടേ എന്നാലല്ലേ കിടക്കാൻ പറ്റു
എന്നാ അത് ശരി നല്ല കാ ര്യം
ഉം നല്ല കാര്യൊന്നല്ല ഞാൻ ആ പ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞതാ അത്
അല്ല അത് നല്ല കാര്യാന്നാ പറഞ്ഞത്
പ്രതീക്ഷിക്കാതെ പറയുക പോലും ചെയാതെ അറിഞ്ഞ് ഒരു ഒരിതും ഇല്ലായിരുന്നേ ആകെ അല്ല അല്ലേ രാവിലെ ഇന്ന് പള്ളിൽ കാര്യങ്ങളിലൊക്കെ പോയി പിന്നെ അക്ഷയയിലൊക്കെ പോയിട്ട് വന്ന് താമസിച്ചു നാലരയൊക്കെ ആയി കഴിഞ്ഞ് വന്നപ്പോ എല്ലാം കഴിഞ്ഞ് ചായയക്കെ ഇട്ട് കുടിച്ച് അങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കിടക്കുകയോ ഇരിക്കുകയോ ഒക്കെ ചെയ്യാന്നും പറഞ്ഞ് അങ്ങോട്ട് പോയപ്പോ കാണാം മോളുടെ കൂടെ ഒള്ള പഠിച്ച അവര് എട ക്ക് വന്നിട്ടുണ്ട് തിരുവനന്തപുരത്തുള്ളേ അച്ഛനും അമ്മയും സഹോദരിയും അവരെല്ലാരും പറഞ്ഞില്ല എന്നാ അക്ഷയിൽ നിന്നപ്പോ അവളെ വിളിച്ചന്ന് പറഞ്ഞ് അ എന്നും വിളിക്കുവല്ലോ അപ്പൊ സാധാവിളിക്കുന്ന പോലെ എവിടാന്ന് ചോദിച്ച് വന്നപ്പോളെ മോനെ അവര് രണ്ട് തവണ വന്നിട്ടുണ്ട്
അത് ശരി ആഹ്
ആ തിരുവനന്തപുരത്ത് നിന്ന് വരുവല്ലേ അവർക്ക് ഉം ആ അടുതല വന്നപ്പം അടുതല വന്നിട്ട് ഇങ്ങനെ ലെഫ്റ്റ് ഇങ്ങനെ വരാ ഇങ്ങനെ സ്ഥലം അറിയായിരുന്നു വരണ്ടേ പക്ഷെ കുറച്ച് മുമ്പ് വന്നപ്പോ അവർക്ക് വഴിതെ വഴിതെറ്റി തെറ്റിയതല്ല വഴി ഒരാളോട് ചോ ചോയിക്കേണ്ടി വന്നു പക്ഷെ അന്നേരം ഉം മേലെ പപ്പയുടെ ചേട്ടന്റെ വീട്ടിൽ ആന്റി അവിടെ എന്തോ ആവശ്യത്തിന് പോയിട്ട് പള്ളി അവിടന്ന് പള്ളിലെന്തോ ആവശ്യം കഴിഞ്ഞ് ഇറങ്ങി വരുമായിരുന്നു അപ്പോ ആന്റിയോടാ ചോദിച്ചത് അങ്ങനെ പിന്നെ ആന്റിയും കൂടെ ഇങ്ങോട്ട് വന്നു മേളിൽ ഇറക്കി ഉം അന്ന് ആണ്ടെ കാറ് നിന്ന് പോയ സ്ഥ ലത്ത് ആന്റി ആന്റി ഇല്ലാ ആഹ് ആന്റി അങ്ങനെ ആന്റി അവ്ടെ എറങ്ങീട്ട് പറഞ്ഞു താഴെ പക്ഷെ അവർക്ക് ഇങ്ങോ ക്കുന്ന വഴി അറിയാം ഇവ് അടുത്ത് അല്ലെ വഴി തെറ്റാതെ അട് ട്ട്ൽ അയുടെല്ലാ അയുടം കഴിഞ്ഞു ഓ ആഹ് അയുട് ഇന്നെരെ വന്നു.
പിന്നെ എപ്പം പോയി അവെര്
അവര് പോയപ്പോ ഒര് എട്ടര ഒക്കെ കഴിഞ്ഞു. ഏഴെര എട്ടു മണിയായി ഉം ഉം അത് പിന്നെ ഉം ഹ മോളുടെ കൂടെ ഹോസ്റ്റല് ഉള്ള ആയിരുന്നു ഒരേ റൂമിലായിരുന്നു അന്നു തൊട്ടെ ഒരു ഭയങ്കര കൂട്ടായിരുന്നു അങ്ങനെന്നോട്ടെ പോയ
രു പോുന്നു
അത് പക്ഷേ അതല്ല ബി ബിബിയ ആയിരുന്നു
ബി ബി എ ആയിരുന്നല്ലേ എം ബി എക്ക് പോവ എം ബിഎക്ക് അഡ്മിഷൻ എടുത്തതാണ്
പിന്നെന്തുണ്ട് വേറെ വിശേഷം
വേറെ എന്തുണ്ട് വിശേഷം പറ
കഴിച്ചോ
കഴിച്ചില്ല കഴിച്ചില്ല
ആണോ
ഉം
അപ്പൊ ഈ വൈകി കഴിക്കുന്നത് ശരീരത്തിന് ആരോഗ്യകരമാണെന്നാണോ വിചാരിക്കുന്നത്
അല്ല ഒരിക്കലും അല്ല പക്ഷേ നിവൃത്തിേകേ ടൊണ്ട
അത് ശരി അപ്പൊ ഒന്ന് സമയൊക്കെ ഒന്ന് സഹായിച്ച് നേരത്തെ കഴിക്കാൻ നോക്കണം ഒരു മണിക്ക്
അമ്മയ്ക്ക് ഇച്ചിരിനേരം റെസ്റ്റ് എടുക്കണം അമ്മയ്ക്ക് സീരിയലെക്കാ കാണാൻ ഇച്ചിരി റെസ്റ്റ് എക്കെ എടുക്കണം പോകും കിടക്കും കടന്ന്നിത്തിരി കഴിഞ്ഞിട്ട് എഴുന്നേക്കൂളും അപ്പഴത്തേക്കും പിന്നെ ഇന്ന് കണ്ട ഇന്ന് കണ്ടതല്ല ഇന്ന് നേര അതെ ഏ കിടക്കാന്ന് വിചാരിച്ചു അമ്മക്ക് വയ്യാതോണ്ട് ആയിരിക്കാം നേരത്തെ കിടന്ന്
പിന്നെ ചേച്ചിയൊക്കെ വരാറുണ്ടോ
ചേച്ചി വന്നിട്ട്ഇപ്പം രണ്ട് ദിവസം മുമ്പ് വന്നായിരുന്നു
ഉം ഹം
ഇയ്യോ കൊണ്ടുവന്ന് മറ്റേ അമ്മയ്ക്ക് ഇടി ചമ്മന്തി അത് ഇത് ഇതെല്ലാം കൊണ്ടുവന്ന് കൊടുത്തു വന്നിട്ട് പോയി
ആയിശേരി
ഉം അവര് ട്യൂ ട്യൂഷനൊക്കെ എടുക്കുന്നത് ഞാൻ പറഞ്ഞ ലോ ഓൺ കമ്പയിൻ ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട് ഇപ്പോ ആഹ് ചേച്ചി എം എ ഇക്കണോമിക്സ് ആയിരുന്നു. ഇവിടെ ഇല്ല ഇല്ല എക്കണോമിക്സ് ആയിരുന്നു ടെ എവിടെ സ്കൂളിൽ സ്കൂളില അതൊക്കെ ആയിരുന്നല്ല പറ്റ മറ്റേ കാഞ്ഞകവിടെ സ്കൂളിലും എല്ലാം
എനക്കന്ന് കെമിസ്ട്രിയുടെത് പഠിപ്പിക്കുന്ന ആരുന്നല്ലോ ഇട്ടിരുന്നേ അന്ന് ഒരു ലിങ്ക് ഇട്ടിരുന്നേ ആണോ അയ്യോ ഞാൻ ഇപ്പോഴ അറിയുന്ന ഞാൻ ഇന്നലെയും ചോദിക്കണന്ന് എക്കോമക്സിന്റെ ഇത് ഇട്ടപ്പ ഞാൻ ചോദിക്കണോ ചേച്ചി എനിക്കൊന്ന അന്നാ ആ കൊറോണ സമയത്ത് ട്യൂഷൻ എടുക്കുന്നതിന്റെ ലിങ്ക് ഞാന് തുറന്നപ്പോ എനിക്കൊന്നുന്ന് രസന്തത്ര കെമിസ്ട്രിയായ്ന്നു കണ്ടേന്ന്.
അല്ലല്ല എക്കണോമിക്സ് ആണ് അയാളെ സബ്ജക്റ്റ്.
ഫ് ലൈനോ
ഇത് ഓൺലൈൻ ക്ലാസ് നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ടാ നടക്കുന്നെ. എന്തുവാന്ന് എനിക്കറിയത്തില്ല.
ഉം ഹും ഇപ്പൊ എല്ലായിടും ഉണ്ട് അങ്ങനെ ഓൺലൈനായിട്ട് എല്ലാ വിഷയ
ഉണ്ട്ണ്ട് ഉണ്ട് പിന്നെ സേ പരീക്ഷക്ക് അതിന്റെ ഇന്ന് തന്നെ തയ്യാറാക്കി കൊടുത്തു.
ഉം ഹും ഹും ഏതാണ്ട് സ്കൂളിലങ്ങാണ്ട് പോവുന്നില്ലായിരുന്നോ?
നേരത്തേ ആയിരുന്നു സ്കൂളിൽ പോയത്.
അല്ലി ഇപ്പൊ ഈ ഇടക്കങ്ങാണ്ട് എളമ്പള്ളൂര്
അത് നിർത്തിയിട്ടല്ലേ പഞ്ചായത്തിലേക്കെന്നും
ഓ അങ്ങനെ. ആഹ് ആഹ് ആഹ് ഹഹ് ആഹ്
പഞ്ചായത്തീ കേറിയപ്പഴത് നിർ ത്തിയാരുന്നല്ല. അതിനുമുമ്പാ ഞമ്മള് അതിനുമുമ്പ് കാഞ്ഞരോട് സ്കൂൾലായിരുന്ന്. ഇപ്പ നമ്മളെ സ്ക്കൂളീ പിന്നെ ഏ ഇതില്ക്ക് വേക്കൻസിലേ
ഓ അങ്ങനെ അങ്ങനെ അങ്ങനെ ഉം ഹും ഉം ഇനിയിപ്പം നമ്മുക്ക് നാളെ എല്ലാർക്കും സ്കൂൾ തുറക്കുവാ അതിന്റെ സന്തോഷത്തിലായിരിക്കും എല്ലാരും അല്ലെ
ആന്ന് ഞ ഞങ്ങടെവിടെന്നെ ഒരുപ്പ ഞങ്ങടെ സ്ഥാപനം ഞങ്ങടെ ഓഫീസിനോട് ചേർന്നൊരു സ്കൂളുണ്ട് അവിടുത്തെ കുട്ടികൾ ക്ക് ഒരു പതിനഞ്ച് കുട്ടികൾക്ക് കഴിഞ്ഞ പ്രാവശ്യം പത്ത് കുട്ടികൾക്കായിരുന്നു ബാഗ് നാല് ബുക്ക്, ഇൻസ്ട്രെമന്റ് ബോക്സ്, ബോക്സ്ന്ന് പറഞ്ഞാൽ സ്കെയില് പെൻസില് ഇറേസറ്, കട്ടർ അത്ര കൂടെ ചേർത്ത് അങ്ങനെ ഇരുപത്തിഏഴ് പതിനഞ്ച് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അന്നേരം അവിടുത്തെ കൗൺ സിലർ വന്ന് പറഞ്ഞ് അവിടെ ഒമ്പത് അംഗനവാടിയുണ്ട് അപ്പൊ അവിടെല്ലാം കൂടെ ഇരുപത്തഞ്ച് പിള്ളേരുണ്ട് ഒമ്പത് അംഗനവാടിം കൂടി ഇരുത്തഞ്ച് പിള്ളേരേള്ള് ചില അംഗനവാടിൽ ഒരാള് ഒരു കുട്ടി രണ്ട് കുട്ടിയൊക്കെയാ അങ്ങനെ അവർ കൂടെ ഈരണ്ട് ബുക്ക് അവർക്ക് മറ്റേ ബുക്കാ വേണ്ട അതാത് കളറിങ്ങ് ക്കൊള്ള ക്രയോൺസ് അതും അങ്ങനെ ഇരുപത്തഞ്ചെണ്ണം അതും മേടി നാളെ അത് കൊടുക്കുന്ന ചടങ്ങാ
ഉം അപ്പൊ രാവിലെ പോണമാരിക്കും
ഉം ഒമ്പത് മണിക്കാ ചടങ്ങ് ഒമ്പമണിക്കല്ല പത്തുമണിക്കാ
എല്ലാ അമ്മമാരും നാളെ കുഞ്ഞുങ്ങളെ വിടാനുള്ള തിരക്കിലായിരിക്കും എനിക്ക് എന്തായാലും ഒരു മാസ റസ്റ്റുണ്ട്
ഉം അത് നല്ല കാര്യം
പ്ലസ് വൺ അതിന്റെ ക്ലാസ്സ് തുടങ്ങത്തൊള്ളു മറ്റവരുടെ റിസൾട്ട് വന്നേല്ലേയുള്ളു ഇനി ആപ്ലിക്കേഷന് ഒക്കെ വരുമ്പോഴത്തേക്കും മറ്റേ വേറെ ഒന്നും കൊടുത്തില്ലല്ലോ പുറത്തുള്ള ഒന്നും കൊടുത്തില്ല അപ്പൊ പിന്നെ ഇനി ആഹ് കാരണം ആ ഒരു വിഷയം തന്നെ എടുക്കണം എന്നുള്ള ചിന്തെ നിക്കുന്നോണ്ട് മിക്കവാറും ആ കോളേജിലോട്ട് പോകാനാണ് സാധ്യത
അതെയോ
അ തന്നെ അതാകുമ്പോൾ അവരൊക്കെ അറിയാം നല്ല അവിടെ ഏറ്റവും അവള പ്രത്യേകം എന്ന് പറയുന്നത് അവിടുത്തെ നല്ല ലാബാണെന്നുള്ളത് ആ നല്ല പഠിത്തവും പിന്നെ പിള്ളോര ഒന്നും കാണ ത്തില്ല ത് ഒക്കെയാണ് പ്രശ്ന ഹോസ്റ്റൽ അതൊക്കെയാണ് പ്രശ്
അല്ലേലും മസിക്ക് അധികം പിള്ളേർ കാണത്തില്ലല്ലോ
പത്തോ പതിനെന്നോ പിള്ളരക്കല്ലേ കാണൂ
ബനാലി വ പതിനാല് സീറ്റേ ഉള്ളൂ എല്ലാ കോളേജിലും ആ അതാണ് ആ എന്തായാലും നോക്കട്ടെ അതിനേക്കായാലും ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നംന്ന് പറഞ്ഞാല് ഒരു മാസത്തെ പ്രോജക്ട് വർക്ക് കോട്ടയത്ത് വെച്ചാൽ എവിടെ നിക്കും എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും വലിയ പ്രശ്നം
പ്രോജക്ട് ഇപ്പോഴോ ഉണ്ടോ പ്രോജക്ട്
ആ ഒരു ആ ഒരു സാ ഏ കോഴ്സും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് അല്ലാതെരു പ്രോജക്ട് വർക്ക് അപ്പം ഇതുമായിട്ടല്ല അല്ലാതെയാ പക്ഷെ സാർ പറഞ്ഞു അത് നല്ലയാ ചെയ്തിരിക്കുന്നത് നല്ലതാണ് അങ്ങനെ ഇവർക്ക് സാറിന്റെ കെയർ ഓഫിൽ അല്ലാതെ എല്ലാവർക്കും ഒന്നുമല്ല സാറിന്റെ കെയർ ഓഫിൽ ഇവരുടെ ബാച്ചില് പിള്ളേർക്കായിട്ട് കൊടുത്തതാണ് പക്ഷേ ഈ എല്ലാവരും പുറത്തൊക്കെ പോയി പഠിക്കാനും എല്ലാനും അതിനും ഇതിനും പോയിട്ട് അഞ്ചു പേരെ ഉള്ളു അഞ്ചു പേരിൽ നാല് പേര് അവിടെ അടുക്കത്തക്ക സ്ഥലത്തക്ക ഒക്കെ ഉള്ളവരാ അപ്പൊ അവർക്ക് അങ്ങനെ വരാൻ എളുപ്പമുണ്ട് കോട്ടയത്തല്ല ആലപ്പുഴേ ഉം അപ്പം ഉം ആ അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ വിളിക്കാമേ ആ ഓക്കെ ഓക്കെ
ഓക്കെ